ആ
കേൾക്കില്ലേ
കേക്കുന്ന്ണ്ട്
എന്തൊക്കെണ്ട് വർത്താനൊക്കെ മ്മ് മായൊക്കെ ഉണ്ടോ
ആ മഴ ഇന്നലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പെയ്തിര്ന്നു അവിടെയോ
ഇവിടെന്നും വല്ലാും കാണില്ല
ഏ
ന്ന് വെയിലാ തോന്നുന്നുണ്ട് ന്നലിം രാവിലെ ഒന്ന് ചെറുതായിട്ട് പിന്നെ പെയ്തിട്ടില്ല മായ പെയ്തൊന്ന് ഇടക്ക ഇങ്ങനെ പയ്യ മുറ്റ ആകെ പുുല്ല അവിടെൊക്കെണ്ടങ്ങനെ
ആ ഇവിടെ പിന്നെ ഇത് ചിപ്സ് ഇട്ടതൊണ്ട്േ ചിപ്സ് ഇട്ടതൊണ്ട് പിന്നെ അത്ര വല്ിയ കൊഴപ്പല്ല
ലെ
ആ ചിലര് ഞാൻ ഈ ഫോണില കണ്ട ദാ യൂറ്റൂബിലൊക്കെ അയിന്റടീല് പയേ യുട്യുബിലൊക്കെ അയിന്റടീല് പയേ സാര്യോ അല്ലങ്കി സീറ്റ് അങ്ങൻത്തെന്തേലൊക്കെ വിരിച്ച്ങ്ങാണ്ട്ട് ന്നാ വരൂല തോന്ന്ണ്ട്
ഏ
ഇങ്ങളങ്ങനെട്ട്ണോ
ഇല്ലല്ല ഇല്ലല്ല ഉം. അ വരൂ അ ഇപ്പ അങ്ങനെ വെര്ന്നൊന്നുല്ല അല്ല കുറച്ച കൊറ കുറച്ചായി
ഉം ഞങ്ങളെ ഇവിടെ ഒരു പുല്ല് നല്ലോം പൊന്ത്ണഒരുഅരെയേ എത്ര പറച്ചാലും കാണൂല്ല. അങ്ങനെ ഒരിത് പറച്ചൊക്കെ കഴിഞ്ഞ് ട്ടൊള്ളൂ പിന്നിം അയ്ന്റെ മയ വെയിലെറച്ചുമ്പോ പറച്ചും പിന്നീ ഒരു മയങ്ങട് പെയ്താ പിന്നീങ്ങട് പോ എയ്മത്തെ വേര്മ്മക്കൂടേണ് പൊന്തി വെരാ തോന്ന്ണ്ട്
ആആആആ
ഞാൻങ്ങട്ട്കൊറേ വെയ്ലർച്ചുമ്പോ
ഉം ആ ആ വെയ്‌ലർക്കുമ്പോ ചായകുടിയൊക്കെ കയ്ഞ്ഞോയ്ക്ക
ആ ചായടികയ്ഞ്ഞു. ഈ ഓല മട്ടലൊക്കെ ഉണ്ടാവല്ലോ അതൊ ക് ഒണങ്ങിയേതെക്കെട്ട്ങ്ങാണ്ടണ് കത്തിക്കും അപ്പൊ അയ്ന്റെ കൂട്ടത്തുക്കൂടെക്കെ കൊറെ ഇത് പറിക്കാൻ കിട്ടൂല്യാ നമുക്ക് പറി കാം ഭയങ്കരതാണ്. ആ വെൽതാണെങ്കിമ്മക്ക്ങ്ങനെ വേം വേം പറ
വേം വേം പറിക്കാ
ആ ഇതയ്നും കിട്ടൂല. ന്നങ്ങട്ട്ങ്ങനെമ്മള് കുത്തർന്ന് മുട്ടും ഊരിം വെത്താവും അങ്ങനെ ഇന്ന്ട്ട് ഓരോന്നോരോന്ന് പർച്ചാ ഒന്ന് പറിച്ചിത്ത് കൊറെ നേരം കൂത്തർന്ന് പറിച്ചണെങ്കിൽ അത് കണുല്ല ഇഷ്ടം പോലെ ഇണ്ട് ഉം രണ്ട്ഭാഗം പിന്നെ സീറ്റ് ഇട്ടതോണ്ട് അവ്ടെല്ല. അല്ലാത്ത രണ്ട് ഭാഗ് പൊ ഫുള്ള് പുല്ലാ ശെആരേലും വെന്ന് കാണുമ്പളെയ്കാ തയ് ഞമ്മള് മുറ്റൊന്നും അടിച്ചോരൂ ലാ അങ്ങനെക്കെ വിജാരിക്ക്ന് ഞ്ഞ് ഇന്റർലോക്ക് ട്ടാലെങ്ങനെയാനാവോ
ആപൊ അപെംആ ഇല്ലലെ ആ അങ്ങനാവുമ്പൊ ഉണ്ടാവൂല
ആ ഇന്നാല് ചെലോല് പറയലടീ കൂടെയ്ക്കെങ്ങനെ പൊന്തും പറിണേ
ഇവടെ മുന്നില് കേറ്ണോട്ത്ത് കൊറച്ച്ട്ട്ണ് ട്ട്ന്ന്ണ്ടായിട്ടില്ല ഉം
ഞങ്ങള്ണ്ട് പുത്യേ വീട് കേറ്റ്ണ്ട് അപ്പോ പൗ പണിയൊന്നും ഫുള്ള് കയ്ഞ്ഞ്ട്ടില്യാ. അപ്പോ ഇഞ്ഞ് മയക്കാലല്ലേ പുല്ല്താവുമ്പോ ങ്ങേ കയ്ഞ്ഞതില് കഴിഞ്ഞൊക്കെ വൃത്തിയാക്കി ക്ലീനാ ഇനി മുറ്റംനല്ല ചേൽക്കായി ഇഞ്ഞ് ങ്ങനെ പൊന്താന്ക്കാ അപ്പൊ ഞങ്ങള് എന്താട്ടീറ്യോ സീറ്റ് സീറ്റ്ണ്ടാ വൊലോ അത് വാങ്ങി ആണ്ട് ഞാ മുറ്റൊന്നാകെ വിരിച്ച് കാണ്ട്ഞ്ഞ് കല്ല് വെച്ചയ്ക്കാണ് പാറാതെക്കാവേണ്ടീറ്റ് ഇപ്പൊ പുതു ഒരു കൊല്ലൊഒക്കെ കയിഞ്ഞ്ട്ടേ ഇന്റർലോക്ക് ഇടാൻ പറ്റൊള്ളൂഞ്ഞ് ഇപ്പെല്ലാരും അതാണ് കാട്ടണ് പുല്ലും തീറ്റീം ഇവടല്ലങ്കിലു ഈ ഏരീക്കൂടെ എല്ലാവരോടിണ്ട് അങ്ങനെ മയായാങ്ങനെ ആ വ് വേനലായാ ല്ല വൃത്ത്യയ്കാരം അയന്നെ പിന്നെ കയ്ഞ്ഞുറിക്കെ വെറ് എയ് എ ഫോണിലെക്കെ നോക്കിങ്ങാണ്ടെയ് ഈ സോപ്പും പൊടി പിന്നെ സുർക്ക പച്ചള്ളും ഉപ്പൊക്കെ ഇട്ട്കാണ്ട് മര്ന്ന്ണ്ടാക്കിയട്ച്ചോക്കാ അപ്പോ അയ്നും വാണംവെയ് വെയ്ല് വാണംവെയ്ല്ണ്ടായാലെ അത് ഒണങ്ങാെള്ളൂ മറ്റേയമ്മള് പീടിയന്ന് വാങ്ങുവല്ലോ ഉണങ്ങാൻ വേണ്ടിട്ട് അത് കൊറച്ച്
ആ മറ്റേ എത്ര ആഹ മറ്റേ സാധനം പുുള്ളിന്ന അടിച്ചന
ആ അത് പിന്നെ മഴ ആായാലും ഉണങ്ങും
തുണങ്ങുവല്ലോ
എന്ന അല് അങ്ങനെ വാങ്ങി വരച്ചാ മാത്രംല്ല ആും അങ്ങനെയാണ് ചെറ ചെറിയെ കണ്ടാലരു വൃത്തിയേടാണ് നമുക്ക് കാണുമ്പോ ഏ പുല്ല പറച്ചാൻ കിട്ടാത്ത അങ്ങനത്തെ എന്ന കൊറച്ചൂടി പൊന്തള്ളൂ ആഹ അങ്ങനെ എന്തായാലും മയക്കാല എനിക്ക് ദേശ്യാണ് ഏഹ ആ മക്കള പോയി അവിടെ
ആഹ അവിടയും പോയി ചെറുത്ണ്ട്
ആഹ ചെറുത് പിന്നെ നല്ല രണ്ടയസ
ആ രണ്ട്
ആ ആ അതെല്ലാം അങ്ങനെയൊക്കെയാണ് വെയില ആായമക്ക് ചൂടുമ്പോ അതും മയായി
മഴ എല്ലാംങ്ങോട്ടും അങ്ങനെ അങ്ങനെ അങ്ങനെ പോകും
വയനലായ വള്ളല്ല അങ്ങനെ ഓരോരോ എ ക ആഹ കാലത്തിനനുസരി ര ഫുക്കെ
ആഹ് ഫുഡ് ആയിക്കൊണ്ടിരിക്കണ്ട് ഇന്നപ്പോന്ന് ഇത ഉണ്ടാക്കരുത്
ആഹ ആഹ
അപ്പൊ പിന്നെ എന്നാക്ക് കറി വേറെ സെപ്പറേറ്റ് കൂട്ടൻ അങ്ങനെയൊന്നും വേണ്ടല്ലോ ഒപ്പ ഒരുമിച്ച്
ആ മന്തി എങ്ങനെയൊക്കല്േ
നന്തി ഞാനല്ല അവിടെ നാ എമ്മീ നാത്തൂനും വെക്കാൻ ഞാനക്ക് ആഹ എനക്ക് അങ്ങനെ അറിയില്ല നിങ്ങക്ക് അറിയോ എന്തിണ്ടാക്കല്
ഞാൻ നോ നോക്കിയോക്കോ ഒരട്ട ഉണ്ടാക്കിട് എന്താ ആ ആ പിന്നെ അത് എളുപ്പമാണ് തോന്നുന്നില്ലേ
ആ മറ്റേ ബിരിയാണി വെക്കണ എല്ല എളുപ്പണക്ക് എന്താ ഇതൊന്ന് ഇൻഗ്രീഡിയൻറ്സ് ഒന്ന അത്ര വേ
വേണ്ട ആ പക്ഷെ പലോടും പല ചെർക്കും വെക്കുവല്ലോ ആ ഇപ്പൊ കപ്സ് കേന അധികംല്ലോ
ആ
അതെ അതന്നെ അത് തന്നെ വല ചെലക്കും വെക്കും ചോറ് ഊറ്റിയിട്ട് കണ്ട് നമ്മള് തെളപ്പിച്ച് കാണ്ട് ഊറ്റിയിട്ട് കാണ്ട അങ്ങനെയ വെക്കും ആ അല്ലാതെ നമ്മള് വെള്ളം ചോറും ഒന്നായിട്ട് അങ്ങനെയും വെക്കുവല്ലോ നെയ്ച്ചോറൊക്കെ ഇതാക്കണം അതിരി ചിമൽ ചോറും ഒക്കെ ഒപ്പിട്ടുണ്ട്
ഒപ്പട്ടാണ്ട്
ബിരിയാണി പിന്നെ കൊറച്ചൊക്കെ അങ്ങനെ വെച്ചോക്കും കുട്ടിയക്കക്ക അങ്ങ ചിലപ്പോ രസംണ്ടാവും ചിലപ്പോ രസുണ്ടാവല അങ്ങനെ എനിക്ക് പിന്നെ ബിരിയാണി കായാല മാ സ്ഥല്ലോ വേണം കഷ്ണത്തിന്റെ ക
മസാലല്ല രസാണല്ലോ ചെലോൽക്ക് അത് ഇഷ്ടംണ്ടാവൂല.
ആ മസാല ആ ഇവടെ ഹസ്ബൻഡിനൊന്നും ഇഷ്ടല്ല. ഓലക്കഷ്ണം പെറുക്കി തിന്നോള്ളു എന്താത് ഉള്ളിന്നെ ഉള്ളൂയിച്ച്.
ഉള്ളിന്നെ ഉള്ളൂ അറിയിലേ.
അതാഷ്ടം.
ആ
പിന്നെ കുട്ട് ട്ട്യാക്കൊക്കെ ഇഷ്ടാണ് പിന്നെ തലേ പിറ്റ്യേന്ന് മോക്ക് ബിരിയാണിച്ചാ പിന്നെ മസാലയും ദോശയാഷ്ടം.
ആ അതല്ല ഒരു ഇതാ
ആ ആ ആ ഓളന്നാ ബരിയാണിണ്ടക്കറിയും
ആ ദോശക്കല്ലെങ്കിലൊരുവിധം കറികള ക്ക നല്ലോം മാച്ചാണ് ഓട്ടടേക്കൊന്നും അങ്ങനെണ്ടാവൂല.
ഇണ്ടാവുല.
ഉം
എന്തിണ്ടയിനി രാവിലെ?
ഇന്ന്‌ ദോ പത്തിരിയാനു. പത്തിരിം മുട്ടക്കറിം ഉം
മുട്ട കറിയക്കെ തേങ്ങരച്ചങ്ങനെ വെച്ചിണ്ടാവൂലേ വർ വറുത്തരക്കോ?
വർത്ത് വർത്തില തേങ്ങങ്ങനെ അരച്ചിട്ട് പിന്നെ മക്കള് സ്കൂളില്ലാക്കല്ലേ ഇന്ന് ഓർക്കു പത്തിരി മതിറഞ്ഞ് ആവ് കൊണ്ടോയ്ക്കണ്.
ആ സ്കൂൾക്ക്.
പ്പോക്ക്.
ആ ആ സ്കൂൾക്ക് ചോറുവാണല്ലോല്ലേ?
ആ ചോറ് വാണം.
ആ
ആ പ്പന്ന് പത്തിരി മതിയാറിഞ്ഞ്.
ആ ഞാ പിന്നെ രാവിലെ പിറ്റേൻത്തെ കറി മീൻ കറി റീ അങ്ങനത്തൊക്കാണെങ്കി കൊറച്ച് തോനെ രാവിലെ ന്നാ പിന്നെ ഇണ്ടാക്കണ്ടല്ലോ അതെന്നെ മതിയല്ലോയെനിക്. അയിക്കു പറ്റിയ സ്കൂൾണ്ടാക്കാന്നാണെങ്കി നല്ല ചെറി അങ്ങനെണ്ടാക്കും. ഉം ഇത് എട്ട് മണിയാമ്പോത്തന് ചോറും കൂട്ടാനും കറിയും
ഓക്കെ ആവണം.
ആ ചായന്റെ കടി വാണം.
ഒക്കെതാ ആ
ഒറ്റക്കോള്ളൂ ആറാരുല്ലാണോ അപ്പൊന്നെ
പ്പം ഉമ്മീ ഓരൊക്കെ?
ഉമ്മല്ല ഉമ്മ മരിച്ചോയ് പിന്നെ പ്പല്ല് പിന്നെ ഹസ്ബൻഡും ഞാനും കുട്ടികളും മാത്രാമായി തറവാ ച്ഛനും ണ്ട് ഓ കല്യാണം കഴിച്ച് ഒലിവടല്ല അല്ലേ അപ്പ ഞമ്മക്ക് ഒര് ആ ഓലെ പറഞ്ഞയ ഓലെനീപ്പിച്ചണം മോന് തീരെയേനീക്കൂല. ആണ്ലേ ഉം അങ്ങനെ ഒക്കപ്പ ഒര് എട്ട് മണിയാകുബോള്ളൊരു
ഒരു തപ്പി ഒരിതന്നെയാണ്.
പിന്നെ ആരുല്ല എല്ലാരും പോയി വീട്ടിലാരുണ്ടാവില്ല ആ പിന്നെ ഇങ്ങനോരോ പണിയെടുത്തങ്ങനെ.
ആഹ് പിന്നെ ചെടുപ്പ ഒറ്റക്കെ നിക്കറിയുമ്പോ ഒരു ചെ പിന്നെ വരാനായി പിന്നെ ഓര് വരാനുയി. അപ്പൊക്കെ നമ്മളൊന്ന് കടത്താന കടത്താ നിക്ക ആക്ക കഴിയുമ്പോത്തനെ
ആ അപ്പ കടന്നാലും കടക്കാൻ ഇത്ണ്ടാവലോ നമുക്ക് ആ
പുത്തന വരാനോ ഓ
ആ ഉം അങ്ങനെ ഏതായാലും രണ്ടീ മദ്രസ ഇല്ല. ഇനി രണ്ടിസം സ്കൂള ഉണ്ടാവില്ല ശനി ഞായർ.
ആഹ് അതെ അല്ല വെള്ളിയാഴ് ച്ചല്ലേ പത്ത് വെള്ളിയാഴ്ചല്ലേ ഉണ്ടാതൊക്കാ.
മദ്രസൊ.
അല്ല സ്കൂള്.
ആ സ്കൂള് വെള്ളി ശനി ഞായറും ഉണ്ടാവില്ലല്ലോ?
ആഹ് ഉണ്ടാവുല. അതല്ല ശനി ഞാറും ഓൾറെഡി ഇല്ല പിന്നെ വെള്ളി നാളെ നാളെ ഉണ്ടാവുആവോ?
ആഹ് ഇണ്ടാവയി കാരം. വെള്ളിയാഴ്ച്ചയാണ് തോന്നണ്ട് പോയിത്. ഉം പിന്നെ എ മന്തി മന്തിയാണല്ലന്ന്. ഉം നെയക്കോട്ടെന ഇപ്പൊ വിളിക്കട്ടോ? ചെറിയൊരു ഇതാണ് രിക്ക